ആ ഫുഡ് കൊടുക്കാന അ ഞ അവിടെ എടുത്ത വച്ചിട്ടുള്ളണ്ട്
അതേലെ പിന്നെ ഞാനങ്ങനെ
എന്താ പറഞ്ഞേ
ഞാനിങ്ങനെ വിചാരിക്കായിരുന്നേ നമുക്കിപ്പൊ ഒരു ജോലിയൊക്കെ ഒണ്ടെങ്കില് ആ നിനക്ക് ജോലിയുണ്ടല്ലോ ല്ലാം ക്കൊരു സ അതൊരു ഇപ്പൊ ചെറിയ വരു
ആ ചെറിയ വരുമാനണ്ടെങ്കില് വരുമാ നമുക്ക് എന്തെലുവൊക്കെ വരുമാന ണ്ടെങ്കിൽ ആ എന്തെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആരുടെ അടുത്തും ചോദിക്കാതൊക്കെ വാങ്ങാം അതല്ലേ
വരുമാനം ഇണ്ടെങ്കി നല്ലൊരു കാര്യയിരുന്നുല്ലേ
ആ അതെ
വച്ചാല് എന്താ പറയാ ഞാൻ അങ്ങനെ പറയായിരുന്നേ നമ്മുടെ ആഗ്രഹങ്ങ
ആ നമുക്ക് തന്നെ നിറവേറ്റാം നമുക്ക് ചെല നമ്മളെ ചെല ആഗ്രഹങ്ങളൊക്കെ ചെ ചെലർക്കത് അയ്യേ അങ്ങനെയെ ന്നുള്ളൊരു തോന്നല് വരും
എങ്ങനെ അതെ അതെ അപ്പൊ ചെ ലപ്പോ
പ്പൊ അതൊക്കെ നേടിയെടുക്കാലോ
അതെ അതെ നമ്മള് ആവശ്യം ഇപ്പൊ എല്ലാവർക്കും പഠിക്കണം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് അന്ന് മടിയായിരുന്നു സത്യം പറഞ്ഞാല്
പഠിക്കാന് സത്യം പിന്നെ അന്ന് അന്നത്തെ ഒരു ഇതെന്താന്ന് വെച്ചാല് എങ്ങനെ ആയാലും പത്ത് കഴിഞ്ഞാ പ്ലസ് ടു കഴിഞ്ഞാല് കെട്ടിച്ചുവിടും അത്ര ഇപ്പഴല്ലേ ഈ പഠിക്കല് ഇങ്ങനെ വന്നത് അന്നൊന്നും എങ്ങനെയായാലും അത്രേ ഉള്ളു നമ്മുടൊക്കെ ഇന്റെ വീടായാലും നിന്റെ വീട്ടിലായാലൊക്കെ അങ്ങനെതന്നെ യായിരുന്നു കൂടുതലായിട്ട് പഠിപ്പിക്കേ ജോലി അങ്ങനത്തെതൊന്നും ഇല്ലല്ലോ
അതെ അതെ ഞാനും അത് വിചാരി രിക്കാറണ്ട് ട്ടോ കാരണം എന്താച്ചാല് എന്താ ഭയങ്കര പാട്ട് അവിട്ന്നൊന്ന് മാറി നിക്കുവോ ഭയങ്കരായിട്ട് പാട്ടിന്റെ നോയിസ് ഇണ്ടെടാ
ആ പാട്ട്ലേ ആ ഇപ്പൊ പോയില്ലേ
മൊത്തത്തി അങ്ങട്ട് കട്ടാക്കിയോ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്ക നമുക്ക് എന്തെങ്കിലും ഒരു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ കാര്യാണ് അപ്പ അതെല്ലാ സ്ത്രീകൾക്കും ഉണ്ട്ട്ടോ എന്തെങ്കിലും ഒരു വരുമാനം മാണന്നുള്ള ഉം
വേണെന്ന്ല്ലത്
ഉം പക്ഷെ നമ്മടെ ആണുങ്ങൾ എന്ന് പറയണ ചില ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഒരു അവസ്ഥാന്ന് പറയും ഇപ്പം നമ്മൾ കുറേ ആണുങ്ങൾക്ക് അങ്ങനെ ചിന്തയുണ്ട് ഇപ്പം ഈ പെൺകുട്ടികൾ കൊറെ എണ്ണം ഇപ്പം പഠിപ്പിച്ചിട്ട് ജോലി വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ അവര് വേണ്ടാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്നോണ്ട്
ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ നടക്കുന്നു ഉണ്ട്
ഉം അതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക പുരുഷന്മാര് പറയും നിനക്ക്പ്പോ ഒരു ഏണിങ്സ് ഒന്നും വേണ്ട എന്നുള്ളത് അതുകൊണ്ട് പറയും പക്ഷെ എന്നാലും കൊറേ പേര് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അത്രത്തോളം ചെലവ് വരുന്നുണ്ടല്ലോ പ
ആ അതെ ഇപ്പം അധികം ആളുകളും അധിക ആളുകളും പഠി പടിക്കാനൊക്കെ പോകുന്നുണ്ട് ജോലി വാങ്ങിയിട്ട് ജോലിക്ക് പോകുന്നുണ്ട് കുറഞ്ഞ സാലറി ആണെങ്കിലും ആ ജോലിക്ക് അവര് പോകുന്നുണ്ട് ഇപ്പൊ ഞങ്ങടെ വീടിന്റെ അടുത്ത് ആ അവിടെല്ലൊരു അ അവിടക്ക് കെട്ടിച്ച് കൊണ്ട്‌ വന്ന് പെണ്ണാണ് ഓള അനിയത്തി പഠി ഏ ജോലി പോവുണ്ട് ഓള് ഇവിടുന്ന് ടൗണിലോട്ട് അത്യാവശ്യം ദൂരണ്ട് നമ്മുടെ ടൗണല്ലാ ആ അത് കഴിട്ടില്ലേ ടൗണിലോട്ട് അപ്പോ എന്നിട്ട് അവർക് ആകെ സാലറി ഉള്ളത് ചിരിക്ക അങ്ങനെയല്ലാട്ടോ ഞാൻ പറയാം അതൊക്കെ ഒരു നഷ്ടവാണ് ആറ് രൂപയാണ് ആ ആയിയിരം രൂപയാണ് സാലറി അല്ലേ ഇല്ല ഉറപ്പല്ലേ അതില് ആറായിരത്തില് അവർക്ക് വണ്ടിക്ക് അതായത് വാഹനത്തിന് തന്നെ വരും രണ്ട് രൂപയുടെ അടുത്ത് നമ്മളെ ഇവിടന്ന് അങ്ങോട്ട് എത്തണമെങ്കി അത്യാവശ്യം ദൂ രണ്ട് പിന്നെ അതില് നാലല്ലത് പിന്നെ ആ പോയി വരുമ്പോ എന്തെങ്കിലും ഫുഡ് കഴിക്കാതെ വിശക്കുമ്പോ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്ക- പിന്നെപ്പൊ എന്താ ആയില് ഇള്ളത് വെറുതെ ഒരു നഷ്ടം ഒരു ഒരു മാസം കഷ്ടപ്പെടണം അതിന് വേണ്ടിട്ട് ഇപ്പൊ പിന്നെ അവള് അതിൽന്ന് ലീവ് ചെയ്തുന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയല്ലടാ ആ കൊച്ച് അവളുടെ അവളടെ കൊച്ചിന് ഒരു വയസ്സും കൂടെ ആയി റ്റ്ണ്ടായിരുന്നില്ല അപ്പൊ അത്ര റിസ്ക് എടുത്ത് പോവാൻ മാ ത്രം എന്തെങ്കിലൊക്കെണ്ടെങ്കി പോയാലും അല്ലാതെ വെറുതെ അ അതുകൊണ്ടൊരു കാര്യ ഇല്ലല്ലോ
അതെ ഉം പക്ഷെ ഞാൻ പറയാണ് കാരണം അല്ലല്ല പറഞ്ഞോ എന്താ പറയാ ഞാനിപ്പോ ഇങ്ങനെ വിചാരിക്കായിരുന്നേ ഇപ്പം നമുക്കൊരു ജോലി ഉണ്ടെങ്കില് നമുക്ക് എ എന്തൊക്കെയാ നമു- ചെയ്യായിരുന്നു ഇപ്പ നമ്മടെ മക്കള കാര്യങ്ങളായാലും ഇപ്പോ മക്കളൊക്കെ ഇങ്ങനെ എന്തോരം എക്സ്പെൻസാണ് ഇപ്പോ വീട്ടിലൊക്കെയേ വീടുകളിൽ നല്ല എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ
ഏഹ് നല്ല രീതിയില് വരുന്നുണ്ട്
ആ ഇപ്പൊ പണ്ടൊക്കെ ഒരു വീട്ടിലെത്ര മക്കളുണ്ടായിരുന്നു ഇപ്പൊ ഒന്നോ രണ്ടോ കുട്ടികളന്നെ മതിയന്ന് വിചാരിക്കുന്നവരാണല്ലോ കൂടുതൽ പേരും
ആഹ ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഇപ്പ ഇള്ള ആളുകള് മുഴുവൻ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയില് ങ്ങുന്നവരുണ്ട് എനക്കതൊക്കെ ഒരു അത്ഭുതമായി തോന്നിട്ടോ ഒരു കുട്ടി മതി എന്റെ എന്റെ ഇപ്പോ അമ്മോന്റെ മോനുണ്ട് എന്റെ മോക്ക് ഇപ്പോ ഏഴ് വയസ്സോ ഒക്കെ ആയിട്ട് ഏഴ- എട്ട് വയസാവാനായിട്ടുണ്ടാവും പക്ഷെ അവർക്ക് ഒരു ഒരു കുഞ്ഞ് മതി ഓനിക്ക് പക്ഷേ ഓൾക്ക് ഒരു കുട്ടിക്കും കൂടെ താല്പര്യംണ്ട് കാരണം ഓളന്നെ ഏഹ് ഓളും ഓളുടെ അനിയത്തീം മാത്രമായിട്ട് രണ്ട് കുട്ടികളെ ഓളെ വീട്ടിലുള്ളു അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അവക്ക് അറിയാം
ഉം അതെന്താണ് ആൾക്ക് അങ്ങനെ തോന്നാൻ കാരണം
അവന്ക്ക് അത് മതി അപ്പൊ നമ്മൾ വിചാരിച്ച് സാമ്പത്തികപരമായി കഴിയാഞ്ഞിട്ടാണെന്ന് അല്ല ആള് വക്കീലാണ് വൈഫും ആഹ് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ആ മോന്റടുത്ത് ത്താണെങ്കിലും തന്നെ അത്യാവശ്യം നല്ല കയി പൈസ ഒണ്ടായിട്ട് നല്ലോണം കയിയുന്ന ആളാണ് ഫിനാൻഷ്യലി ഫുൾ
സ്റ്റേബ്ളാണ് ആ പക്ഷെ അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കും
ആ അപ്പൊ ക്ഷെ നമ്മടെ കുടുംബത്തില് ആദ്യായിട്ടാണ് കാരണം ബാക്കിയുള്ളർക്ക് കുട്ടിയാള് കുടുംബ ആ ഒരു ഭയങ്കര ഇഷ്ടല്ല പ്പെട്ട ആൾക്കാരാണ് ആ അപ്പ എന്നിട്ട് ഇനിയിപ്പോ ആ അവൾക്ക് താല്പര്യംണ്ട് അപ്പ അവള്ങ്ങനെ പറയും ആൾക്ക് ഇത്ര ഒന്ന് മതി പറയ്ന്നത് അതൊക്കെന്ന് ആക്സെറ്റ് ചെയ്യണ്ടെ
സത്യം പറഞ്ഞാ നമുക്ക് നമ്മള് കുട്ടികള് നമുക്കോരു അനു ക്ഷെ അത് എന്താ പറയാ ഒന്ന് എന്തായാലും ഒരു തോണയുമ്പാടെ വേണംന്ന് നമുക്ക് എപ്പോഴും തോന്നും ഉം കാരണം നമ്മക്ക് ഉം കാരണം നമ്മളൊന്നും അവരുടെ കൂടെ ഉണ്ടാവല്ലോ അല്ല
ഇല്ല ആഹ ആരെങ്കിലും കൂടപ്പറപ്പായിട്ട് ഒരാൾ ഒപ്പം ഉണ്ട അവ അന്നാണ് അതൊരു സന്തോഷവും സുഖവും എൻ ന്ദ് സങ്കടങ്ങള്ണ്ടെങ്കിലും ഷെയർ ചെയ്യാനൊക്കെ
അതെ അതെ ഉം നമുക്പ്പോര് ഒറ്റ കുട്ടിയായിട്ട്ങ്ങനെ ജീവിക്കുമ്പം നമുക്കത് അത്രത്തോളം കൊത്തി ഭയങ്കര വിഷമുള്ള ഒരു കാര്യണത്
സത്യായിട്ടും
ആഹ് ഫീലിങ്സ് അമ്മള് അമ്മട്ക്കമ്മ് ക്കൊരു അനു അമക് പ്രത്യേകിച്ചെന്താച്ച ഇപ്പ ചെറുപ്പത്തില് ചെറുപ്പത്തിൽ ഞമ്മക്ക് ഒരു കുട്ടിയാകുമ്പോ ഭയങ്കര സുഗായിരിക്കും എല്ലവും ഒരാക്ക് മാത്രം എല്ലാ
അതാ ചെറുപ്പത്തിൽ മാത്രം ആ ചെറുപ്പം തന്നെ ഏകദേശ ആ കുട് ട്ടികള് പറയല്ലോ ഞാനൊറ്റക്കാണ് ഞാനൊറ്റക് ഒരു അഞ്ചാറ് വയസ്സാകുമ്പഴേക്കും മക് കള് പറയൽ തൊടങ്ങും
അതെ അതെ ഉം ആ ഈ ചെറ് പ്പത്തില് മാത്രാണ് നമുക്ക് സാധനങ്ങള് ഷെയറെയ്യണ്ട അങ്ങനെയുള്ളൊക്കൊരു സുഖം മാത്രം വെച്ച് നോക്കുമ്പോ മാത്രാണാ സുഖം അല്ലാതെ നമ്മള് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മള് ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോളാണ് നമുക്ക് നമ്മുടെ സങ്കടങ്ങളും പറയാൻ ആരുമില്ല നമുക്ക്
ആ അതെ നമുക്കൊരു അസുഖം വന്നാലേ നമ്മുടെ കൂടെ പോരാൻ ഒരാൾ വേണ നമ്മുടെ കൂടെപ്പിറപ്പുകൾ തന്നെ വേണം വേറെ ആര് പോന്നാലും ആഹ് നല്ല മനസ്സോടെ പോരുന്നവരുണ്ടാവും പക്ഷെ എങ്കിലും അറിയില്ലല്ലോ നമുക്ക്
കൂടപ്പറപ്പ് ആ അതെ അതെ കൂടപ്പിറപ്പിന്റെ വില വേറെ തന്നെയാണ് സത്യമായിട്ടും ഉം അതെ അതെ കൂടപ്പിറപ്പ് പറയണത് അത് വേറെ തന്നെയാണ് ഇപ്പൊ പിന്നെ പറയും ഇപ്പൊ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ പണ്ടത്തെ പോലെ ആർക്കും ഒരു ഇതില്ല സ്നേഹമില്ല
പക്ഷെ അത് അങ്ങനെയുള്ളവരുണ്ടാവും പക്ഷെ നമുക്കൊന്നും അതിൽനിന്നൊരു മാറ്റം വന്നിട്ടില്ല ഇത് വരെ
അതെ അതെ നമ്മളിപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നവരുണ്ട് പിന്നെ ഇപ്പ പ പൊതുവെ എല്ലാവരും ബിസ്സിയാണ് എങ്ങനെ അവരുടെ ജീവിതത്തിൽ എല്ലാവരും ബിസ്സിയാണ് ആഹ് ഇപ്പൊ പണ്ടത്തെ പോലെ ബന്ധങ്ങൾ പുതുക്കുക അപ്പ നമ്മുടെ അയൽവക്കത്തൊക്കെ കൊറേ നേരം പോയിരിക്കുക ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ അവന അവർ അവ അവരവരുടെ പ്രൈവസിയാണല്ലേ ഏറ്റവും വലുത് എല്ലാവർ
അതെ പക്ഷെ അതൊരു വിധത്തിൽ നല്ലതാണ് അതൊരു വിധത്തിൽ നല്ലതാണ് എന്നാ പിന്നെ നമുക്ക് നമ്മുടെ സമാധാനത്തോടെ ഇരിക്കാം ആ ആർടേതൊന്നും കേൾക്കുവൊന്നും വേണ്ടല്ലോ അങ്ങനെന്തേലും കേട്ടിട്ട് അങ്ങനെയാണല്ലോ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്
ആ അതെ ഇപ്പൊ പൊതുവെ എല്ലാവരും ആ ഒരു വീട്ടിൽ ഒതുങ്ങി കൂടാ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആവശ്യത്തിന് മാത്രം സം
ആഹ് അന്ന് മാത്രായിട്ടൊന്ന് കൂടുക പക്ഷെ ആ കൂടല് രസവുമാണ് എന്നെങ്കിലും ആയിട്ടുള്ള കൂടല് ആകുമ്പോ
അതെ അതെ പിന്നെ ചിലര് മാത്രം പുരോഗമിക്കാ ക്കാത്തവര് മാത്രം എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നിയത് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ എന്നാലും ആഹ് പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക ഇപ്പോം കൂടുതൽ ആളുകളും ഇപ്പോൾ സത്യം പറഞ്ഞാല് പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില പണ്ടത്തെ അമ്മായിയമ്മമാരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അമ്മായിയമ്മമാരും അവരും തമ്മിൽ നല്ല വ്യത്യാസമാണല്ലോ അപ്പൊ ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് ആ എൻ്റെ ആഹ് പിന്നെ നമൾക്കൊക്കെ ഇങ്ങനെ ചെറുപ്പത്തില് ഉപ്പാ ഉപ്പാനോടൊക്കെ മിണ്ടാനൊക്കെ ഭയങ്കരം ഇതായിരുന്നു എന്താ പറ്യ നമുക്ക് പേടിയേര്ന്നു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇൻക്കത്ര പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ അത്യാവശം നല്ല പേടിയായിരുന്നു അപ്പൊ അവര് ഒരു കാര്യങ്ങളും ചോദിക്കൂല ഒക്കെ ഉമ്മാനോട പറയാ അങ്ങനെയൊക്കെയായിരുന്നു ഉമ്മാക്കായാലും പേടി ആ പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കും നമ്മളെന്തെങ്കിലും കാര്യം പിന്നാ യ്സിനോട് നമുക്ക് മുണ്ടാൻ പറ്റില്ല അല്ലെങ്കിൽ ബോയിസ് നമ്മള വീട്ടിക്ക് വരാൻ പറ്റില്ല അങ്ങനെ ക്കൊരു ഇതായിരുന്നു പക്ഷെ ഇപ്പൊ അവരങ്ങനെയൊന്നു അല്ല അപ്പം നമ്മുടെ മക്കളോട് അതായത് അവരുടെ പേര കുട്ടികളോട് അവരെങ്ങനെയാണ് പെരുമാറുന്നെ ഇപ്പ അവർക്ക് ടൂറ് പോകുമ്പോൾ അവർ ടൂറ് പോവാണ് പേരകുട്ടികളൊക്കെ ടൂറ് നമ്മൾ ഇതുവരെ എന്നെ സത്യം പറഞ്ഞാൽ ഒരു ടൂർ വിട്ടിട്ടില്ല ഞാൻ ആകെ ഒരു തേക്ക് മൂ സിയം കാണാനാ പോയത് അത് മുപ്പത് രൂപ അങ്ങാ ന്തോ ആയിരുന്നുന്ന് തോന്നുന്നു മുപ്പതല്ല നൂറ്റി അൻപത് ആ ആ അത് അത് പിന്നെ എനിക്ക് തോന്നുന്നു ന നാലാ ആ കടപ്പുറം കാണാൻ പോകുന്നത് അത് സ്കൂളിലെ എല്ലാ കുട്ടികളെയും
ആ് അതെ അതെ പിന്നെ പിന്നെ പത്ത് ന്ന് പോയിട്ടുണ്ട് ഏഴ്ന്നോ ആ പോയിട്ടുണ്ട് എല്ലാം ഏകദേശം നക്കെ പോയിട്ടുണ്ട് ആ ഒറ്റ കുട്ടി ആയോണ്ട് ആ എങ്ങനെ വിട്ട്
ഉം അപ്പൊ എന്റതന്ന് പറയുമ്പം തിരേ വിടൂല ഏഹ് അവരിങ്ങനെയാ പറയാ ഇപ സ് സ്റ്റേഴസ് പറിം ഞങ്ങളക്കപ്പോ ടൂറ് പോയിട്ടാ അവര് ഞാ ഇങ്ങനെ വിചാരിക്കാറ്ണ്ട് ഇൻ്റെ സിസ്റ്റേ്സ് സത്യം പറഞ്ഞാ അവര് അങ്ങനെ ജീവിച്ചു അതുകൊണ്ട് ഞാനും അങ്ങനെ ജീവിക്കണം ആ അങ്ങനെ ഞാന് ഇങ്ങനെയാണ് ജീവിച്ചത് ച്ചത് അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് ഒരു അന്നൊക്കെ ഒരു പെട്ടിയൊക്കെ ആയിരുന്നു എൻ്റെ സിസ്റ്ററിന്റെ കാലത്ത് ഒരു ബോക്സ് നിനക്ക് ഓർമ്മയുണ്ടോ ഒരു പെട്ടി ആയിരുന്നു ബേഗിന് പകരം ഒരു വെള്ളി കളർ ഒരു പെട്ടി ഒരു വെള്ളിയുടെ ഒരു പെട്ടി
ഇല്ല ഇല്ല എനിക്ക് ഓർമ്മല്ല
ആ ഞാന് ഇല്ല ഇല്ല പക്ഷെ ആ ഞാനുംല്ല ഞാൻ ജനിച്ച പ്പൊ അത്
ആ അത ഞാനും വിചാരിച്ചു ഞാൻ കാണാത്ത സാധനം എങ്ങനെ ഇയ്യ് കണ്ട്ന്ന് എന്നാ ശരിട്ടോ
ഓക്കെ